ഹലോ ആഹ് കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ സുഖണല്ലോ അൽഹംദുലില്ലാഹ്
ആ എന്താ രാത്രിയ് ക്കുള്ള ഭക്ഷണമൊക്കെ ആയോ
ആ ഭക്ഷണായി
ആ ഒന്നിച്ച വെക്കൽ അതോ രണ്ടു നേരം അങ്ങനെ വെക്കോ
ഇല്ല രാവിലെ ഒന്നിച്ചു വെക്കലാണ്. രണ്ടാളുമ്പോഴും ഞാനും ചെറിയ മോനേ ഉള്ളൂ
ഏഹ്
മൂന്ന് മക്കളാണ്
ആഹ് രണ്ടാൾക്കൊക്കെ രണ്ട് നേരം വെക്കൽ ആവശ്യമില്ലല്ലോ അല്ലേ
അല്ലേ മക്കൾ പിന്നെ വലിയൊരു കച്ചവടത്തിലാ പോണേ ചെറിയ മോൻ പഠിക്കാനും പോവുകയാണ് രണ്ടാമത്തെ ത്തവന്
ആഹ്
അപ്പൊ വീട്ടിൽ ഞങ്ങൾ രണ്ടാൾ തന്നെ ഉണ്ടാവൊള്ളൂ.
ആ ഭർത്താവോ
ആഹ്
എങ്ങനെ
ഹോട്ടലിൽ അവിടെ ഹോട്ടൽ ആണ് ഇവടെയ്നി
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങോട്ട് പോയ്ക്കാ അത് ആ കുട്ടിക്ക് എത്താ എത്ര മക്കളാ
എനിക്ക് രണ്ടു മക്കങ്ങളാണ്
ഏഹ്
വല്യയ മോള് മു ഒന്നാം ക്ലാസ്സിലും പിന്നെ മോന് അംഗനവാടിയിൽ പോവുന്നുണ്ട് ഇപ്പോ
അതേ ആഹ് ഇത് സുഖ
ആ സുഖമായിട്ട് പോവുന്ന് ഇപ്പെ ഇങ്ങനെ മക്കളെക്കെ ഇങ്ങനെ വായിപ്പിച്ചിരിക്കായിരുന്നു അ
ഫ്രീ ഇണ്ടെങ്കി ആരെങ്കിലും വിളിച്ചാൽ മതി എൻക്ക് ഇതേ പറ്റിയറില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടില്ല ഇവിടെ വി എടുക്കേന്നല്ലാതെ
ആഹ ആ തലിക്
മ് എന്തൊകെ
വീ എന്താ പഷ കൃഷി അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇങ്ങള്
ഇല്ല്യല്ല്യാ കൃഷിയ ആണ് ഒക്ക പൊർ ത്ത്ന്നാ അതന്നെ
ആഹ
അയ്യൊരു സൗകര്യന്നും സൗക വര്ല്ല്യ
ആഹ് ആഹ് പറമ്പ് ഇണ്ടാവ്ലല്ലേ
ഇല്ല അത് നമ്മള് അ പിന്നെ മരത്തിന്റെ ഉള്ളിലായകാര്ണെ വേറൊന്നും വെയ്ലൊന്നും തടവിലാ അപ് പ്പൊന്നും ഉണ്ടാക്കിയ ഉണ്ടാവൂല
ഉണ്ടാവൂല ശരിയ പിനിങ്ങനെ ട്ടറസിന്റെ മേലെ അങ്ങനൊന്നും കൊഴ
ആ ട്ടറസിന്റെ മേല്ണ്ട് കൊർച്ചൊക്കെ ഇണ്ടാകീക്ക്‌ണ്
ആ പച്ചക്കറിയോ
ആഹ് പച്ചക്കറി വെണ്ടയാ മൊളക് തക് ക്കാളി അങ്ങനെക്കെ ഇണ്ടാക്ണ്ട്
ആഹ് ആഹ് ആ ഏ മക്കളൊക്കെ അവക്ക് ടൈം ഇണ്ടാവു ല്ലെ അയ്നിക്കാന്
ഇല്ല്യ ഇല്ല്യാ
പിന്നെന്തൊക്ക്യേണ് എനിപ്പന്ന് ഭക്ഷണം എന്താ ഇണ്ടാക്ക്യേ
സാതാചോറന്നെ
ആഹ്‌ നിങ്ങളെത ചപ്പാ ആ ചപ്പാത്തി അങ്ങൻത്തെ ആവശ്
ഏഹ് ഇല്ല ഇല്ല്യ അത് ഭർത്താവില്ലെ അവ്ടെ മോളെ ഭർത്താവില്ലേ അടെ
അത്